ഹലോ കേക്ക്ന്നില്ലേ
ഉം ഇല്ലല്ലല്ലല്ല ഞാൻ എന്താ ചെയ്യുന്നറിയ ഇപ്പൊ അവിടെ മുറ്റത്ത് നിറയേ അപ്പൊ അത്ങ്ങനെ പറച്ചോണ്ട് അതാവകുമ്പോ ഒരു കൈ മതിയല്ലോ
അ അത്
മഴ ആകുമ്പോ അന്നും പിന്നെ കഴൂലല്ലോ ഇപ്പൊ നല്ല വെയിലുണ്ട്
ആഹ് ആഹ് അ അവര് മഴ പേല്ലുന്നില്ല
ആഹ് രാവിലെല്ലേ ചെറുതായിട്ട് വല്യ മഴയൊന്നും ഇല്ല ഒക്കെ പോയി ഇപ്പൊ നല്ല വെയിലാ
ഏഹ് ഇവിടെ കുട്ടികള ഉം കുട്ടികൾ നേരത്തെേ നല്ല നല്ല മഴ പെയട്ട ആറര അന്നര ഉം പിന്നെ ഉം
എപ്പോഴെങ്കിലുംല്ലേ ഉള്ളൂ മഴ
ഉം ആഹ് ശരി അല്ലേ ഒരേ പോലെ ഇല്ലപ്പ മഴവയാണ് പല സ്ഥലത്ത്
ആഹ് ഓരോ നമ്മളെ കണ്ണ് ചെലപ്പോ നോക്കിയാൽ കണ്ണടത്ത് തന്നെ മഴ ഉണ്ടാവൂല
ആഹ്
അങ്ങനത്തൊക്കെ സംഭവ ആക്ക നമ്മളങ്ങെ അങ്ങാടിയില പോയതിന് മഴ നല്ല മഴന്ന്റഞ്ഞ് വിളിച്ച ഇവിടെ നമ്മള് എത്തും മഴ ഉണ്ടാവൂല അത്ര ഡിസ്റ്റൻസില് മഴ പെട്ടെന്ന് നിക്കും
ഉം ഇപ്പ എല്ലാം കൊണ്ടും വ്യത്യാസമാണ് കാലം
ആഹ് ആഹ് മനഷ്യന്മാർക്ക് അനുസരിച്ച് എന്താ ല്ലോ മനുഷന്മാരന്നും വ്യ വ്യത്യസ്ത ഇതല്ല അപ്പൊ എന്ത് ഇപ്പ ഇപ്പം ചെയ്ത ആള് കൊറച്ച ഞാൻ ചെയ്യാ പറയാൻ പറ്റൂല അങ്ങനെയാണ്പ്പ ഒരാൾക്ക് നമ്മൾ കണ്ട ക്ക് കുറച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കാന്നുള്ളത് അങ്ങനെ ഒരുസ്ഥ ആഹ് ജീവിതം തന്നെന്ന് മാറി മാറി ചില ടൈമില് ചില ആൾക്കാരൊക്കെ പല രൂപത്തിലും ഉം അടുക്കളന്ന് പോയോ
ആഹ് അടുത്തളേന്ന് പോയി ഞാൻ അടിച്ച കോ കോണ്പോ കോടിയണ്ട് ഒന്നായിട്ട് അപ്പൊ കോണിയൊക്കെ ഇങ്ങനെ അടിച്ചര എല്ലാം കണ്ടപ്പോ വർക്കും നടക്കണം
ആഹ് അതന്നെ എല്ലകൂടി ഒരുമിച്ച് ഞാ അയി പിന്നെണ്ടെങ്കിൽ മറ്റേ പണിയൊക്കെ ബാക്കിയാവും.
ആഹ് ഞാന ഇങ്ങനെയാണ് വീട്ടിന്ന്മ്മ വിളിച്ചാരൊക്കെ ഞാന് എന്റെ പണി ഇണ്ടാവും ഓക്ക് ഫോണും കയ്യിലുണ്ടാവും അപ്പം അല്ലേ ഇപ്പ പാത്തിരുന്നാ പിന്നെ പണി അവിടെ കെടക് പിന്നെ പണീക്ക് നേരം വൈകും
ആഹ് അതന്നെ നമ്മളെ പണിയൊക്കെ അവിടെ ബാക്കിയാവും പിന്നെ എടുക്കാൻ തോന്നൂല്ല മടി ഞാൻ ഇൻ്റെ പണിയൊ അങ്ങനെക്കന്നെ കട്ടിയുള്ള പണിയൊക്കെ പിന്നെ ഒറ്റ കൈ കൊണ്ടു ചെയ്യാ
ആഹ് ആഹ്
ന്നെ എന്തെങ്കിലും ചെയ്യാഞ്ഞ പണി നീളം കൂടും
ഉം
ആരെങ്കിലൊക്കെ ഇങ്ങനെ വേണം സംസാരിച്ച് ഇങ്ങനെ പണിയെടുക്കാന് അപ്പം ഇങ്ങനെ കോളൊക്കെ ചെയ്യാനിട്ടും ആഹ് ഒറ്റക്കന്നെ വേറാരും ഇല്ല ഒന്നിനും കൂടാനൊന്നും അതാ സുഖം ഒറ്റക്കാവാ സുഖം
തന്നെ ഒറ്റക്കൊന്നും തിരക്ക് മടിയൊന്നും ഉണ്ടാവില്ല ഞമ്മക്ക് ഇഷ്ടൊള്ള ചെയ്യാം
ഞമ്മള ഇഷ്ടത്തിനങ്ങനെ ചെയ്യാനോ ഞാൻ ആദ്യവേ ഒറ്റക്കാ വന്നന്നേ ഒറ്റക്കാ അന്ന്
ഏഹ് ആഹ് ഞാനും ഒറ്റക്കാണ് ഏഹ് ഞാൻ വന്നപ്പോ ഞാൻ വന്നപ്പളും ഇവിടന്ന ല്ല വാപ്പ മാത്ര ഉള്ളു
ആഹ് ആഹ്
പിന്നെ നാത്തൂൻ കൊറച്ചീസം എന്റ കൂട നിന്ന അന്ന്
ആഹ് ആഹ്
അങ്ങനെ പിന്നെ നാത്തൂനും പോയി പിന്നെ അന്നൊക്കെ എനിക്ക് കരച്ചിലും സങ്കടൊക്കെ ആയിരുന്നു ഒറ്റക്കായിട്ടേ
ആഹ് ഞാനും ഒരുപാട് അനുഭവിച്ച്ണ്ട് ട്ടിലും പോവാനും പറ്റൂല പിന്നെ ഒറ്റക്കെ അന്ന് ഇവ്ടെ ഉമ്മക്കെ ഇണ്ടായിനി ഇമ്മ ആറു വർഷം ഒരുമിച്ചിന്നിട്ടുള്ളൂ അപ്പൊ ഇമ്മ ഒരു മര ചോയി ഇപ്പ ഒരു പത്ത് വർഷം കൂടെ ഉണ്ടായിനി പത്ത് പന്ത്രണ്ട് വർഷ പിന്നെ ഓരും പോയി പ്രായ ആയും ചെയ്തിനി പിന്നെ അന്നേ ഒറ്റക്കാണ് എല്ലാ കാര്യങ്ങളും നാത്തൂന്മാരൊന്നും ഇല്ലോണും പിന്നെ മൂത്തച്ചിയോളും മൂത്ത ച്ചമ്മാരൊക്കെല്ലേ ഓലൊക്കെ പിന്നെ അന്നേ വേറെ പോയിട്ടുണ്ടായിരുന്നു ഒരുമിച്ചില്ലേ അപ്പം ആദ്യം ഒറ്റക്കായതൊണ്ട് അങ്ങനത്തെ വേറെ ആൾക്കാരൊ അങ്ങനെ ഓരോ പ്രശ്നങ്ങള് പറയുമ്പോ നമ്മൾക്കതൊന്നും ബാധിക്കാത്തതൊണ്ടേ ആഹ് ഒരു നമുക്കൊരു അങ്ങനെയൊക്കെ ഇണ്ടാവോന്നൊക്കെ ഒരു തോന്നലാ
ഉം ഉം ഉം
പിന്നെ പലേ പ്രശ്നങ്ങളാണല്ലോ അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം ൻപ്പ തോന്നല്ണ്ട് ചെലപ്പോ ഇങ്ങനെ സങ്കടം വരും ആരുല്ലാ വരാനും പോവാനൊന്നും ആരും ഇല്ലാത്തൊണ്ടേ നമ്മള വീട്ടില് കൊറേ ആൾ ക്കാര് ഒള്ളോണ്ട് വെരലും പോവലൊക്കെ അങ്ങനെ കഴിയും കൊറേക്കെ എന്റെ വീട്ട്ക്ക് പോയാൽ അവിടുന്ന് ത്തില അനിയത്തിളൊക്കെ വീട്ടിലൊക്കെ പോയി ഇല്ല വണ്ട് ഇന്ന് ബസ്സിലൊക്കെ വറെ ഇറങ്ങി പോവു ണെങ്കിൽ ഒരു ഒന്നര മണിക്കൂറെക്കെ ആവും നമ്മൾ വണ്ടി ഇത് മ്മളെ സ്വന്തവണ്ടിക്ക് പോവാണ് ആര മണിക്കൂറ് അത്ര ദൂരേള്ളു പിന്നെ ബസ്സാകുമ്പോ കേറിയറങ്ങി പിന്നെ അങ്ങനെ പോവണ്ടേ അപ്പൊ ടൈമെടുക്കും ഇല്ലെങ്കില് പെട്ടെന്ന് പേരു ഉം അങ്ങനെയക്ക പോല് കൊറവാന്നള്ളു രാവിലെ പോയി വൈകുന്നേരം പോരു ചെൽപ്പോ നിക്കാൻ പോല് കൊറവാ മക്കളൊക്കെ കുറെ പോരാത്തു പോരുന്നെ വല്യയതായ പിന്നോല് അങ്ങോട്ട്
ആഹ് അതന്നെ വല്യമക്കളായ പിന്നവര് പെകുട്യോള് പിന്നെ വരു ആകുട്ടയള് തീരെ വരുല്ലല്ലേ
ആഹ് എല്ലാ മക്കളുകണക്കാ ആണുപെണ്ണൊക്കെ ഉം ഒൽക്കൊക്കെസ്വന്തം വീട്ടിൽന്നെ ഫോണു കിട്ടിയാല് വേണ എത്ര ദിവസം നിക്കും എന്തേലും പിന്നിങ്ങനെ പോവലില്ലട്ടോ നിർത്തിയിട്ട് ഒരീസക്കെ പോയി നിക്കക്കുള്ളൂ ഒരീസരണ്ടീസൊക്കെ രണ്ടിസ നിക്കലൊറവാ ഒര് ദിവസൊക്കെ നിക്കലുള്ളു
ഉം എന്റെ മക്കൾക്കെക്കെ പോവാൻ തെരക്കാ അങ്ങട്ട് പോവാനേ
ആഹ് ആഹ് ആ പ്രായത്തിലൊക്കെ പറ്റു ആഹ് അയ് ശെരി
പശെ നാത്തൂന്റെ മക്കളൊക്കെ വരൂല്ല അങ്ങുട്ടികളൊന്നും വരൂലാ പൊങ്കുട്ടയോ ള് മാത്രേ വരള്ളൂ
ആഹ് ഉം പറീ തീരൂല അഹ്ണ്ടാവും
കുട്ടികളായതോണ്ട്
ഉം
ആകുട്ട്യോള് വലുതായ പിന്ന അവരൊന്നും വെരൂല
അയ് ശരിയാ ഓൽക്ക് പിന്നെ ഓരെ നാടും ഓരെ ചെങ്ങായിമാരും
ആഹ്
ചെല ഓരോ കുട്ടികൾക്ക ഓരോ ഇതാട്ടോ ചെല ചെലക്ക് നല്ല ബന്ധയിക്കാരോ വീട്ടിലൊക്കെ
ആഹ് ആഹ് ആഹ്
ബന്ധത്തിന്റെ കൊറവല്ല പിന്ന ഫ്രണ്ട്സായിട്ട് കുട്ടികള് ഉണ്ടാവുമ്പോം വെരും ആ സമപ്രായക്കാരുണ്ടെങ്കില് ഓല് പോരും ഇല്ലെങ്കിലാണ്
വെല്ലുട്ടാളായി വെല്യ കുട്ടികളായി പിള്ളാരൊക്കെ ചെറിയ കുട്ട്യോളാണ ആൺകുട്ട്യാളക്കെ
ആഹ് ആഹ്
മക്കളൊക്കെ ചെർതാണ് എടക്കെ വന്നീന് ഇപ്പള തീരെ വരാത്തെ വെല്യ
ആ കുട്ട്യള് വേറെ ഹൈസ്കൂൾക്കങ്ങ്ത്തിയാ പിന്നെ പിന്നെ ഒൽക്കങ്ങനെ മടി തൊടങ്ങലടങ്ങും ഒപ്പം പോരന്ന് പിന്നെ നിക്കാൻ പോ വിരുന്ന് പോവാനൊക്കെ ഒര്ക്ക് ഓലെ വീട് ഓലെ റൂം ഓലെ ബെഡ് വണ്ടിയരും അഹ് പണ്ടത്തെ കാലല്ല പണ്ടൊക്കെ ഇപ്പെന്തറിയ ഫോണ മെയിൻ പ്രശ്നം ഫോണെന്നാണ് പിന്നെ പണ്ടൊക്കെവിടെങ്കിലും ചെന്നാല് ഇന്നെന്ന കൂട്ടുകാരൊക്കെ കാണാ അതൊരു സന്തോഷല്ലേ ഇപ്പൊ അവിടെ പോയാലും ഇതന്നല്ല പര് വാടി ഒരു ഫോണു ണ്ടാവും ച്ചിറ്റോട്റ്റ് കുട്ടിയൊളും ഉണ്ടാവും
ഞങ്ങളൊക്കെ ആദ്യൊക്കെ എല്ലാരൂടി കൂടുമ്പ ഭയങ്കര സൗണ്ടേയ്നി അടുത്ത്ക്കെ ഉള്ളോൽക്കൊ ക്കെ കുട്ടിയോളെ കളീം നമ്മളെ സംസാരൊക്കെപ്പാടെ ഇപ്പൊന്നും ആരും അറിയൂല്ല വെര്നഹും പോണോ ഒന്നും കാരണം ഓരോ ആഹ് ഓരോ പ്രായത്തിലുളേളാല് ഓരോ മൂലെലാണ്ടാവാ
ആഹ്
ന്നാ ചെറിയെ കുട്ടോൾ ണ്ടാവും ഒര് ഹ് ഓല് കാണ് ണെ മറ്റൊല്ക്ക് പറ്റുല്ലല്ലോ അപ്പൊ മറ്റോല് ണ്ടാവും വേറെ ഓ ഒന്നുമേലെന്നെ ചുറ്റോട്റ്റും ആള്ണ്ടാവും തെരക്കിട്ട്
ഉം
ആര്തെങ്കിലൊരു ഒരു ഫോണ് കിട്ടിയാമതി ബാക്കി എല്ലാരും കൂടി അയ്മലാണ്ട് കൂടും. അത് കഴിയുമ്പോ വേറെള്ള ഫോം വാങ്ങും. ഫുൾ ടൈം ഓല് ഫോണിലാവും ഓരോര്ത്തരെ ഫോണ് വാങ്ങീട്ട്
ഏഹ്
കളികളൊന്നുല്ല്യ മ്മള് ഇപ്പ ആദ്യൊക്കെ തന്നെ കാ കാര്യായിട്ട് അയ്നല്ലേ വിരുന്ന് പോണെന്നെ എല്ലാവരും കൂടി കൂടി ഇരുന്ന് കളിച്ചാനും പിന്നെ അയ്നൊക്കെ ഇതാ പാവില്ലാത്തോണ്ടേയ് എവിടൊയാലും ഓല്ക്ക് സെയിമാണ്.
ഉം
ഞമ്മക്കൊക്കെ അല്ലെങ്കിലും സംസാരം തീരു വർത്തമാനം തീരൂലല്ലോ
എല്ലാരൂടി കൂടിയാല് ആ പണി ഓൽ ക്ക് ല്ല വർത്താനം പറഞ്ഞിരി
ഏ ഏട്ടത്തി അഞ്ചത്തിയാളൊക്കെ ണ്ടാ
ഓ എല്ലാരുണ്ട് ഞങ്ങൾ ഒരുമിച്ചെന്നെ പോവൂല ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോവന്നെല്ല.
ആഹ് ങ്ങള് ഓരോര്ത്തര് വിൾച്ചർഞ്ങ്ങാണ്ടെയ്കാരം വെര്അലെ
ആഹ് ഞങ്ങൾ ഞങ്ങൾ സ സൊന്തായിറ്റ് ഗ്രൂപ്പ്ണ്ട് ഞങ്ങള് പിന്നെ പെൺകുട്ടോള് മാത്രം ഞങ്ങളാ
അപ്പ ങ്ങളെത്രാളാണ് ആറാളാ ഉം
പെഗുട്ടിയോള് ഞങ്ങള് സ്വന്തയിട്ട് ഗ്രൂപ്പുണ്ടാ അപ്പ അയ്ല് ങ്ങ പറിം നാളെ പോവല്ലേ മ്മക്ക് പോവാന്നർഞ്ഞിട്ട് അങ്ങനെ പോവലൊള്ളൂ ചുരുക്കാണ് പിന്നെ എന്തെങ്കിലും അത്യാവശ്യോക്കെ ണ്ടെങ്കില് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് പോവൊള്ളൂ അപ്പ എല്ലാരും കൂടി പോയാപിന്നെ ഒരീസൊക്കെ നിന്ന് തട കൂടി ഇങ്ങട്ട് പോരും എല്ലാരുടെ ഒരുമി ച്ച് പോവന്നെ ഒള്ളൂ ഒറ്റക്കായ ആർക്കും പോവണ്ട
ഏഹ് അഹ് ആഹ് ആഹ്
ന്നട്ട് മ്മ പറിം ആഹ് ന്നട്ട് മ്മ പറിം ചെയ്യും ഇതിപ്പോ എല്ലാരും കൂടി വന്ന് ആരിം കാണൂല്ല എല്ലാരും കൂടി ആവുമ്പോ അങ്ങനെ ഇതാവുലല്ലോ ഇത്ര ഓരോരുത്തര് ച്ച് വന്ന ഓര്ക്ക് എന്നും ആള് ണ്ടാവുന്നരിം ഓല് അയിന് ആര്ക്കു ആവൂല്ല
ആഹ് ആഹ് ഉം
ഓരോരുത്തര് ഓരോ ദിവസം വന്ന്ണ്ടെങ്കിൽ അവ്ടെ എന്നും ആള്ണ്ടാവൊല്ലോ ന്നെ അയിന് ആവൂല്ല ഒറ്റക്കായ രസല്ല ആഹ് അഹ് വരെ അഹ് വീട്ട്ല് ആങ്ങളി നാത്തൂനൊക്കെണ്ട്.
ഏഹ്
ഞമ്മക് പോണോൽക്ക് രെസെണ്ടാവൂലോ അപ്പൊ ഓല് പി തെന്നെ പോവള്ളൂ
ഏഹ് ഉം
വല്യ ആൾക്കാരെ കുട്ടികളൊക്കെ വലിതായി കല്യാണം കഴിഞ്ഞൊക്കെ പോയത് കൊണ്ട് ഓലെ ഇപ്പൊന്നും കുട്ടികൾ ഉണ്ടാവില്ല